ഹലോ കേക്കാനുണ്ടോ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് മഴയായി പ്പോയടാ ഞാ അതോണ്ടാ ഞാ പറഞ്ഞെ തുണി പറക്കാൻ പോയതായിരുന്നു
അതെ അത് ശരി ഇത്ര പെട്ടന്ന് മഴ പെയ്തൊ അവ്ടെ
ആഹ് ഞാൻ പറഞ്ഞില്ലേ മഴക്കോള് ഉണ്ടന്ന് പെ
ആഹ് ആഹ് ആഹ് അത് ശരി പനഞ്ഞ തുണീ
ഇല്ല അതിൻ മുന്നേ പെർക്കി
പെറക്കെടുത്തല്ലേ അത് ശെരിയാ ആഹ് ഇവിടെ തീ വെയിലാ മിറ്റത്തോട്ട് ഇറങ്ങാൻ വയ്യ വെയില് കാരണം
ട്ടെ അങ്ങട്ടുംഇങ്ങോട്ടും മാറ്റി പിടിക്ക ഇവിടന്ന് കൊറച്ച് മഴ ഇങ്ങോട്ട് വരാം കൊറച്ച് വെയില ഇങ്ങോട്ട് വന്നരാ
ആഹ് കുറച്ച് മഴ വേണം മഴക്കാലയി കഴിഞ്ഞാൽ തുണി ഉണങ്ങാനാ ബുദ്ധിമുട്ട്
ആന്നാ ന്ന് ഇനിയിപ്പോ സ്കൂൾ ഉറപ്പായ പിള്ളേർക്കുള്ള യൂണിഫോമ ഒക്കെ ഇനി രണ്ടും രണ്ടു ജോടിയെങ്കിലും മേടിക്കണം
ആഹ് രണ്ട് ജോടി ഉണ്ട് പക്ഷെ ശരിക്കും ഉണെങ്കിൽ ഒരു പൊട്ട സ്മെല്ല് വരും
ആഹ് ഏഹ് പിള്ളേർ സ്കൂള് പിള്ളേരുടെ കൂടെത്തി ഇരിക്കുമ്പോഴേ മറ്റുള്ള പിള്ളേർ പറയാ സ്മെല് എടുക്കുന്നു
അതന്നെ നല്ല കട്ടിയുള്ള തുണിയ ഉം
ഉം ഭക്ഷണം സ്ലോയിലാണോ കഴി കുന്നു ഒരു മണിക്കൂർ ഭക്ഷണം കഴിക്കാ എടുത്തല്ലോ ഹലോ
ആഹ് ആഹ് ഇണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു
കഴിച്ചു കഴിക്കുവാണെന്നല്ലേ പറഞ്ഞേ
അല്ല അല്ല അങ്ങനെയല്ല പറഞ്ഞ യൂണിഫോമിന്റെ തുണിക്ക് ഭയങ്കര കട്ടി കൂടുതലാണ്
ആടാ അല്ല ഞാൻ ചോദിക്കരുന്നു അത് വിട്ടു ഈ ഭക്ഷണം ഒരു മണിക്ക് കൂർ എടുക്കുവോ കഴിക്കാൻ ഞാൻ ചോയിച്ചേ
ഏയ്
ഈ ഇങ്ങനെ ഈ പെറക്കി പെറക്കി ഉണ്ടല്ലോ ആഹ് കറിവേപ്പില മാറ്റി പച്ചമുളക മാറ്റി
സമയെ ആസ്വദിച്ചു അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ കടുകൊക്കെ വെറുക്ക മാറ്റു കടുക് പ പച്ചമുളക് കറിവേപ്പില എല്ലാം പെറുക്കി മാറ്റി ഞാൻ എനിക്ക് എന്താണ് കടുക് ഒട്ടു ഇഷ്
ആഹ് അതാ ഞാൻ ചോ സമയം എത്ര എടു ത്ത് ഇതെല്ലാം മാറ്റി മാറ്റിയാണെന്ന്
ആഹ കടുകക്കെ എടുത്ത് പറ്റില്ല ചെില നേരത്ത് കൊഴപ്പില്ല ഏ എടക്കി സമയൊക്കെ ഉള്ള്പ കട്കല്ലാം പെർക്കി സെയിട്ലോട്ട് വെക്കും.
ആണോ
എന്നിട്ട് കഴിക്കിയ ഫുഡ്
ഉം അവിടെ അരി എന്തോ വെ വെള്ളയരിയാണോ?
ആ അതെ വെള്ള രി
ആ അതാ ചിലർക്ക വെള്ളരിക്കകത്ത് ഈ ഇതൊക്കെ എടുത്ത കാണിക്കല്ലോ വൈറ്റിനകത്ത് വൈറ്റ് കളർ ആയത് കൊണ്ട് കടുക് അതെല്ലാം എടുത്ത് കാണിക്കും ഉ ആഹ
ആ മാറ്റി മാറ്റി വെക്കും ഇടക്ക് വള്ളരി ഇടക്ക് മട്ടരി അങ്ങനെ ചെറ ചെറുമണി ചെറുമണിയാണോ മിക്കത് മിക്ക എല്ലാവർക്കും അതാ ണിഷ്ടം.
ആഹ ആഹ
അതാകുമ്പോ കഴിക്കാൻ ഇറങ്ങിപ്പോവും
ആഹ ആഹ
കട്ടാങ്കി ഇടയ്ക്ക് വാങ്ങിക്കായിരുന്നു അപ്പം പിള്ളേർ സമ്മതിക്കുണ്ടായില്ല അടു കൈകി ഒരു ബുദ്ധിമുട്ട്
ആഹ ആഹ
അപ്പൊ പിന്നെ ചെറുമോണിയാക്കി അവിടെ ഇങ്ങനെയാ കൃഷിയൊക്കെ ഇണ്ടോന്ന അവിടെ നിങ്ങളുടെവിടെ
കൃഷിന്ന് പറയാൻ വാഴ മാവ് പ്ലാവ് അങ്ങനെയൊക്കെയള്ള സംഭവങ്ങൾണ്ട്ടോ
അങ്ങനത്തെ ദൃഷ്യൊക്കെണ്ടല്ലേ അത് ശെരി
മരങ്ങള്
മരങ്ങളാണ് ഓ ഇവിടെണ്ട് ഇവിടെ
ഒന്നുംല്ലേ
അതെല്ലേ, ഉ ഇവിടെ പാവലുണ്ട് പടവലങ്ങ അങ്ങനെ പിന്ന ഞങ്ങ
അപ്പം നമുക്ക് വീട്ടിലെ യൂസിന് മറ്റി കിട്ടുവല്ലോ അല്ലേ
ആഹ അ് ഞങ്ങളുടെ പറമ്പിലിക്കല്ലേ ഇവിടെ ഈ ഭാഗത്ത് സീസണ ആയി എല്ലാവരും പടവലെങ്കും പാവക്കെ ഇടും
അതെ
അപ്പൊ തെരവ് കൊണ്ടുവരുല്ലോ അപ്പൊ ഓരോ ചാക്ക് കൊണ്ടുവന്ന് ഏ നമുക്ക് ഇഷ്ട നമുക്ക് ഇഷ്ടമത്ര എടുക്കാം
ആഹ് ആഹ
ഉം വേ വെയിലുള്ള ദിവസമാണെങ്ക അരിഞ്ഞ് ഉണക്കി വെക്കും
ഉം ഉ
പല കറി വെക്കും കൊത്തിയരിഞ് തോരം വെക്കും. വക്കും അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച വെക്കും അങ്ങനെയൊക്കെ വെക്കും പാവക്ക
ആഹ ആഹ പാവക്ക ഈ ട്ടത്തിലരിഞ്ഞിട്ടിട്ട് വെയിലത്ത്ണക്കി
ആഹ് ആ ഇല്ല ഇല്ല അങ്ങനെ ഉപ്പേരിയാക്കില്ല
ഇല്ല്യ ആ അങ്ങനെ വെക്കാറുണ്ട് അതാ ഞാൻ ചോയിച്ചേ
ഏ ഇല്ല ഇല്ല ഇല്ല അപ്പൊ ഇങ്ങനെയാ ഉപ്പേരി ഉമ്പിങ്ങിനെ ഉണങ്ങിനെ ശേഷം ഉപ്പേരിയൊക്കെ ടേസ്റ്റ് ആണോ?
ആഹ് നല്ല സൂപ്പർല്ലോടാ നല്ല ക ഇ നമ്മള് വാഴക്ക് ഉപ്പേരിയില്ലേ
ആഹ് വൊ വൊ വൊ ആഹ്
അതേപോലെ കടുമുട കടു കടുമുട ഇരിക്കും കഴിക്കുമ്പോ
അതെല്ലേ ഞങ്ങളത് അത് ഇത്വരെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ
ആഹ് ഇവിടെ ഒരു ദിവസം ഞാൻ പ്രെഗ്നന്റായിട്ടിരിക്കുന്ന സമയത്തിന് കടയന്ന് വാങ്ങിണ്ടു വന്ന് ട്ടുണ്ട് അപ്പം അങ്ങനെ പിന്നെ അതെല്ലാം മാറി അത് ഡ ഇത് ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ അത് ഉണ്ടാക്കാൻ തുടങ്ങി
അത് ശരി അതെങ്ങനെയാ
പക്ഷ അത് പാവക്ക വാങ്ങ കൊണ്ടുവന്നിട്ട്ന്നെ ഇതില്ലടാ അതിന്റെ അകത്തിരിക്കുന്ന അരി ഫുള്ള് കളയണം ചുരണ്ടി വ വൈറ്റ് കളറില എല്ലാം കളയണം
അത്ശരി
അത് കീറരുത് അല്ലാതെ തന്നെ അതിന്റെ വാലും തലയും എടുത്തിട്ട് പിച്ചാത്തിയുടെ മുനംമ്പൂണ്ട് ഇത് തുളയിടണം ആഹ് തുറന്ന് എടുത്തിട്ട് അതിനകത്ത് വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് വട്ടത്തില അരിയണ്ടേ
അരിയണം ആഹ് ആഹ് ആഹ്
കനം കൂടരുത് നൈസ് ആയിട്ട് അരിയണം ആഹ് നല്ല ചൂടുവെള്ളത്തിൽ അത് ഇട്ടിട്ട് കോരി എടുക്കണം
ആഹ് അപ്പൊ ഒന്ന് വാടും ആഹ് ആഹ് ആഹ് വോ വോ
ട്ട് നല്ല പിന്നെ ഇത് ഉണങ്ങാൻ പറ്റിയ നല്ല ഇത്ണ്ടല്ലോ ടാർപ്പയോ അല്ല ഈ ഷീറ്റിന്റെ തകരം അതല്ലേ
ആഹ് നങ്ങൾ ഷീറ്റിന് തകര ഇട്ടിട്ടാ
അതിന വല്ലാം ഇട്ട് ഉണക്കണം
അത്ശരി
ആഹ്
അറിനീട്ടിലാ തോന്നുന്നു അവിടെന്ന്
നടാ
ഇന്ന് അവിടെ ഉറക്കാൻല്ലന്ന് തോന്നുന്നു
ഓ ഇവിടെ ഉറക്കം നേരത്തെ കഴിഞ്ഞു
അത്ശരി ആഹ്
ഇവിടെ എല്ലാം പറക്കി ഒതുക്കുവോ ഞാനൊന്ന് അടുക്കി പാ നമ്മൾ തൂക്കുമ്പോ എല്ലാം പറക്കി ഒത്ക്കല്ലോ അത് കഴിഞ്ഞിട്ട് ഇവര പറ ക്കി ഒതുക്കലുണ്ട് അതോട് നമ്മളങ്ങ് തല പറയലേട ഇനി കഴിക്കണം
എനിക്കറിയാ അയ്യോ
ഒരു വട്ടല്ല പത്ത് വട്ട
പത്ത് വെട്ടവെങ്കിലും പ പട്ട തറ തല അടിക്കുമ്പോഴത്തന്നെ നമുക്ക് ആഹ് ഇരു മാർഗം
അങ്ങനെയാണല്ലേ
ആഹ് ഓരകാര്യക്കൊ അങ്ങനെന്നെയ ഇവട അങ്ങനന്നെയാ ഇവിടെ പുസ്തകത്തിന്റെ പേജ് കീറല പണി
ആഹ് നമുക്ക് എവ്ട്ന്ന് വെരുംന്നറിയാമോ ദേഷ്യം
അഹ ഹഹഹ പുസ്തകത്തിന്റെ പേജ് കീറി അടിച്ചു വാരി പോവുമ്പെ ഇണ്ടല്ലോ കീറി കീറി കട് ബെഡിന്റെ അടീല് വെച്ചിരിക്കാ നറച്ച് ഹ ഹ ഹ അൻ അന്നത് കീറി കഴി അതന്ന് അട്പ്പിന്റെ അവിടെ കൊണ്ട് ഇട്ടാ മതി അതുല്ല ഹെലോന്ന് വെൽയാള്ടെ റൂം വൃത്തിയാക്കുമ്പൊ ഷെൽഫില് മുഴുവെം പുസ്തകങ്ങള് കീറീത് നറച്ച് ആഹ് അത് അത് വല്ലപ്പോഴും ഒന്ന് ഇട്ത്ത് കത്തിക്കും അത് ഇട്ക്കുമ്പഴ്ള്ള സെൽ ഇത് ത്തെ മുഴുവൻ കീറി വെച്ച എങ്ങനെ പുസ്തകങ്ങള ഒന്നും ഇല്ല പുസ്തകത്തിനുള്ളില്
ഉം
നടുകീറി ഇങ്ങട്ട് ഇട്ത്ത്ട്ട് ചട്ട മാത്രാക്കി വെച്ചിരിക്യാ പുസ്തകങ്ങങ്ങള് മുഴുവൻ
ഉം
ആഹ് ഇവടീം പെരിവാടിയൊന്നും മോശാെന്നല്ല എഹ് ഹ്
ചെല സമയം ഇവടിണ്ട് സ്കൂളിൽ പോവുമ്പാെ നമ്മളിതെക്കെ ഓർത്ത് ചിരിക്കാൻ പോവുന്നത് തനിയെ
ഉം ശരിയാ സ്കൂള്താെർന്ന് കെയിഞ്ഞാ ഇത്രൂസം വീട്ടില് ഇണ്ടായിട്ട് സ് സ്കൂളിൽ പോവുമ്പാെ പിന്നെ നമുക്ക്
വെഷമവാണ് പക്ഷെ നമുക്ക് വിടാഇരിക്കാൻ പറ്റത്തില്ലല്ലോ
ഒന്നുല്യാ അഹ് എഹ് ഹെ
പിന്നെ അവർക്ക് സമയല്യ ട്യൂഷൻ ഏഹ് ഞങ്ങക്ക് ഇവ്ടെ മദ്റസാ ട്യൂഷൻ സ്കൂള് രാവിലെ വൈകിട്ടും ട്യൂഷനുണ്ട് മദ്റസ രാവിലെ പോണം എന്നാടാ
ഓൺലൈൻ ട്യൂഷനാണോ അല്ലല്ലേ
ലലല്ലല്ല
ആഹ് അല്ലാതീ ഇണ്ട്ല്ല മദ്രസ ട്യൂഷന് രാവിലെ പോണല്ലേ എഴ്ന്നേറ്റ്
ആം രാവിലെ ആറരക്ക് പോയിട്ട് എട്ട് മണി ഏ ഏഴരയാവുമ്പം വെരണം
അത്ശെരി
ഉം
ആഹ് ആഹ് ആഹ് അത് കയിഞ്ഞിട്ട് പിന്നെ ഉസ്കൂളിക്ക് പോ ഒമ്പത് മണിയാവുമ്പൊ അത് ട്യൂഷനും പോയി വന്നിട്ട് വേണം ക്ലാസ്സിക്ക് പൂവാനായിട്ട്ലേ
ഇപ്പൊ സ്കൂളിന്റെ അട്ത്ത് തന്നെയാ ട്യൂഷൻ
ആഹ് ആഹ് ആഹ് അത്ശെരി അപ്പാെ ഫുഡുംഇതൊക്കെ കഴിച്ച് ഡ്രസ്സ് മാറി ട്യൂഷൻ ക്ലാസ്സിൽ പോയി അവടെ നേരെ സ്കൂളിലോട്ട് പൂവാല്ലേ ഉം ഉം
ക്യാനുള്ളത് ഞാൻ കൊടുത്തു വിടും ഇത്പ്പം രാവിലെ പോവുമ്പം പാല് മാത്രം കുടിച്ചിട്ടേ പോകത്താെള്ളൂ ആഹ് കഴിക്കാനുള്ള സമയം ആവത്തില്ലല്ലോ അപ്പഴ്
ആഹ് ആഹ് ആഹ് ട്യൂഷൻ കയിഞ്ഞിട്ട് കഴിച്ചിട്ട് അങ്ങനെ ക്ലാസ്സിൽ പുവാം
ഓഹ് ഉം
ഉം ഉം ഉം ഇവടെ പിന്നെ ടൂഷ് ഇന്ന്ഇല്ല വന്ന് കഴിഞ്ഞാ ഏ സമയില്ല ഉം ഇപ്പൊ സ്കൂള് താെറക്കുമ്പാെ മൊയല്കളെ എങ്ങനെങ്കിലും കൊടുക്കണം അല്ലെങ്ങെ മൊയല്കള്ടെ പിന്നാലെ ഇപ്പൊ
അല്ലെങ്കി പിന്നെ വെൾ ഇഇത്പ്പം ഡൈഞ്ചറാവാഞ്ഞത് എന്താറിയാേ നിങ്ങള് വീടിനകത്ത് വെച്ചത് കൊണ്ടാണ് കൂടുതൽ ഡൈഞ്ചർ ആവാഞ്ഞെ
ആഹ് ആഹ് ആഹ്
വെളിയിലായിര്ന്നെങ്കിൽ എപ്പഴേ ഓക്കെ ആയേനെ
അതെലേ അവിടെ ഇന്നാള് പാമ്പിനെ കണ്ട് വിളിച്ചപ്പോ ഏതൊരു ചേട്ടൻ വന്നപ്പം പറഞ്ഞു ഉം അവിടെ ഭയങ്കര അവരെ വീട്ടില് കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ശല്ല്യാന്ന്.
ഉം. ഇത് മൂത്രം ഒഴികൂവോടാ അതല്ലേ വരുന്നത്.
ആ
തിന്റെ മൂത്രത്തിനാണ് ഏറ്റവും കൂടുതൽ സ്മെല്ല് വരുന്നുണ്ട്. ആ നിങ്ങളന്നന്ന് നീറ്റ് ആക്കുമായിരിക്കുല്ലേ?
ആ ഞങ്ങളപ്പത ഇപ്പൊ ഇന്ന് ര വൈകുന്നേരത്തെ രാവിലെ എണക്കുമ്പൊന്നെ വൃ വൃത്തിയാക്കും പിന്നെ മൂത്രമൊഴിച്ചിട്ടുണ്ടോന്ന് നോക്കും അടിച്ചു വരുമ്പൊക്കെ. ഇണ്ടെങ്കി അപ്പാപ്പ തന്നെ തുടച്ചു തുടച്ചെടുക്കും.
ആ കുഞ്ഞു മക്കടെ കയ്യിലൊന്നും ആവല്ല്കേട്ടോ?
ഏയ് ഇല്ല്യല്ല്യ
അത് അവർക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് അലർജി എല്ലാം ആയിക്കഴിഞ്ഞാ ഭയങ്കര പാടാണ്.
ആ ആ അപ്പൊ എങ്ങനേലും ആസ് കൂള് തുറക്കുമ്പോ എങ്ങനെയെങ്കിലും കൊടുക്കണം. എന്റെ ശിഫ അവറ്റകളെ എടുത്തോണ്ട് നടക്കലാ പണി.
ആണോ?
ആ അത് കാരണം വലുതാവണു ഇല്ല. എടുത്ത് എടുത്ത് നടക്ക
ആ വളരത്തില്ല മു ചെറുതായി പോവും.
ആ ചെറുതായി ഇരിക്കാ. ഏതു നേരം എടുത്ത് ഉണ്ണി വാവയാന്നാ വിചാരം. പാട്ടു ട്ടൊക്കെ പാടി കൊടുക്കണ കേക്കണം.
ഉം
വർത്താനൊക്കെ പറയും. കുട്ടാപ്പി അവ റ്റകളും ഭയങ്കരായിട്ട് ഇണങ്ങിയിട്ടോ. ഇപ്പം മറ്റേ പൂച്ചയും പട്ടിയൊക്കെ
ആന്നാന്ന് കാണുമ്പോ നല്ല ഇതാടാ. പക്ഷെങ്കില് നമുക്കതിനെ അങ് കണ്ടിന്യൂ ആയിട്ട് സൂക്ഷി ക്കാൻ പ
പറ്റില്ല ആ ബുദ്ധിമുട്ടാ എന്തായാലും സ്കൂള് തൊറക്കുമ്പോ കൊടുക്കും. ഇവര് സ്കൂളേ പോവും പിന്നെ അപ്പൊ പിന്നെ
സ്കൂളി പോകുമ്പം നമുക്ക് നോക്കാൻ എളുപ്പമാണ്. പക്ഷെ അതേ പോലെയാനോക്കണം.
ആ ശരി ഞങ്ങക്ക് പിന്നെ ഇവിടെ കാടൊക്കെ ഉള്ള കാരണം ബുദ്ധിമുട്ടുണ്ട്.
ഉം ഉം ഉം
അന്നാ ശരിട്ടോ പിന്നെ വിളിക്കാവേ. ഓക്കേ ആ ഓക്കേ.
ഓക്കെ ആ